ആഹ് കേൾക്കാമോ
ആഹ് ആഹ് കേൾക്കാം
ആഹ് നമ്മുടെ വിഷയം ഓൺലൈൻ ഷോപ്പിംഗ് ന്നായിരുന്നു ല്ലേ
ആഹ് നമുക്ക് അതിന്റെ ഗുണങ്ങളും ദോഷങ്ങളും ചർച്ച ചെയ്യാം
അതെ അതെ ഗുണങ്ങള് എന്ന് പറഞ്ഞാല് നമുക്ക് നിലവില് എന്ത് വസ്തുവാണെന്നുണ്ടെങ്കിലും പ്രൈസ് ടാഗ് ഷോപ്പിനെ അപേക്ഷിച്ചിട്ട് വളരെ കുറഞ്ഞ തുച്ഛമായ പൈസയിൽ എല്ലാ വസ്തുക്കളും ഈവൻ തക്കാളി മുതൽ എല്ലാം ഗ്രോസറീസ് ആണെന്നുണ്ടെങ്കിലും ഫ്രൂട്ട്സ് ആണെന്നുണ്ടെങ്കിലും ഡ്രസ്സ് എല്ലാം നമുക്കിപ്പം നിലവിൽ ഓൺലൈനിൽ അവൈലബിൾ ആണ്
അതെ
അതെ നമ്മള് ഷോപ്പിലേക്കോ മ റ്റോ പോവുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് നേരെ പൈസ പ്രൈസ് റേഞ്ച് നേരെ മാറിയിട്ടും ഉണ്ടാവും ഒന്നാമത് അവരത് കൊണ്ടുവരുന്ന അവര് ഷോപ്പിൽ വെക്കുന്ന ഷോപ്പ് റെൻ്റ് ഷോപ്പിന്റെ എ സി മറ്റു കാര്യങ്ങൾ എല്ലാം കൂടി പരിഗണിച്ചിട്ടാണ് അവരാ റേറ്റ് ഇടുന്നത് എന്നിരുന്നാൽ പോലും നിലവിൽ നമുക്ക് അങ്ങനെ ഒന്നൊരു ഒരു ഒരു പ്രൈസ്സ് ടാഗിൽ തന്നെ നല്ലൊരു വ്യത്യാസം കാണാൻ പ റ്റും
ആഹ് ശരിയാ ഇപ്പം ഈ ഓൺലൈൻഷോപ്പിംഗ് കൂടുതൽ ആൾക്കാരും ആശ്രയിക്കുന്നത് തന്നെ നമുക്ക് വെലേൽ നല്ല വ്യത്യാസം ഉണ്ടല്ലോ ഇപ്പം ഞങ്ങള് സ്ത്രീകള് കൂടുതലായിട്ടും വസ്ത്രം പിന്നെ മേക്കപ്പ് പ്രോഡക്ട്സ് ഒക്കെയാണ് അതിൽ നോക്കുക എന്നെ സംബന്ധിച്ച് ഞാൻ ഓൺലൈൻ ഷോപ്പിംഗ് ആണ് ഏ റ്റവും കൂടുതല് ചെയ്യാറ് കാരണം എനിക്ക് പുറത്ത് പോകാൻ കാരണം ഇനിക്ക് ബുദ്ധിമുട്ടാണ് മടിയാണ് കുട്ടികളെയും കൊണ്ട് പോകാൻ ബുദ്ധിമുട്ടാണ് സമയം ഒക്കെ നോക്കിട്ട് ഞാന് എന്തെയ്യും ഓർഡർ ചെയ്യും ഇവിടെ എത്തും പൈസ കൊടുക്കും പിന്നെ നമുക്ക് വേമെങ്കിൽ റിട്ടേൺ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അപ്പൊ ഇതൊക്കെ കൊണ്ടാണ് എല്ലാരും ഓൺലൈ ഷോപ്പിംഗ് എടുക്ക ന്നത് ഒരുപാട് പൈസയിലും നല്ല വ്യത്യാസം വരുന്നുണ്ട് നമ്മളള് പുറത്തുള്ള കടകളിലും ഓൺലൈന ആയിട്ട് നമ്മള് പൈസൽ നല്ല വ്യത്യാസം വരുന്നുണ്ട് മെയിനായിട്ട് അതാണ് കാര്യം
പിന്നെ മറ്റൊന്ന് നിങ്ങള് രണ്ടാമത് പറഞ്ഞ മറ്റൊരു കാര്യം ഉണ്ടല്ലോ അതായത് റിട്ടേൺ പോളിസി അത് നമുക്ക് ഷോപ്പുകളിൽ ചിലപ്പം കിട്ടിക്കൊള്ളണം എന്നില്ല എന്തിനാണെങ്കിലും ഏത് വസ്തുവാണെങ്കിലും നമുക്ക് ഉപയോഗിച്ചിട്ട അത് പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും അത് റി റിട്ടാൺ എടുന്ന സാഹചാര്യണ്ട് എന്തെങ്കിലും ഒരു ചെറിയൊരു ഡിഫക്ട് ഡിഫക്ട് കണ്ടാൽ തന്നെ അത് റിട്ടേൺ ചെയ്യാൻ പറ്റും നേരെമറിച്ച് നമ്മള് വല്ല ഷോപ്പിലും മറ്റൊക്കെ പോയി വാങ്ങിയാല് നമ്മൾ അപ്പോൾ അത് ശ്രദ്ധിക്കാൻ പറ്റ പറ്റിട്ടില്ലാന്ന്ണ്ടെങ്കിൽ തിരിച്ച് വീട്ടിലെത്തിയതിന് ശേഷമായിരിക്കും നമ്മളത് നോക്കുക അപ്പം വല്ല ഡിഫക്ട്സും കണ്ടാല് നമ്മള് തിരിച്ച് കൊണ്ട് കൊടുത്താല് ചലപ്പോ അവര് സ്വീകരി ച്ചോള്ളണമെന്നില്ല ചെലപ്പോ അവര് പറയും റീഫണ്ട് അവൈലബിൾ അല്ല മറിച്ച് മറ്റെന്തെങ്കിലും ഒന്ന് എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു ഒരു സ്ട്രസ്സ് നമുക്ക് ആ സമയത്ത് നമുക്ക് ഉണ്ടാവാൻ സാധ്യയുണ്ട് നേരമറിച്ച് ഓൺലൈൻ ആണന്നുണ്ടെങ്കിൽ നമുക്ക് അതേ വസ്തു തന്നെ പകരടുക്കാനും പറ്റും എല്ലാ വസ്തു വേണ്ട ഞമക്ക് റീഫണ്ട് മതി എന്ന് പറഞ്ഞാൽ റീഫണ്ടിനുള്ള സൗകര്യം വരെ അവര് ചെയ്തു തരുന്നുണ്ടല്ലോ
അതെ ശരിയാണ് നമുക്ക് നിങ്ങള് പറഞ്ഞ പോലെ കടകള് ആവുമ്പോ നമുക്കിപ്പോ ചലപ്പോന്തെലും ഡിഫക്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ തിരിച്ചുകൊണ്ട കൊടുത്താ അവരുടെ വീർത്ത മുഖം കാണണം അവര് റീഫണ്ട് തരില്ല പകരം വേറെ ഒന്ന് എടുത്തോളാൻ പറയും അത് ചിലപ്പോം നമുക്ക് ഇഷ്ടപ്പെട്ടന്ന് വരില്ല അങ്ങനത്തെ ബദ്ധിമുട്ടുകൾണ്ട് അപ്പൊ ഇതാ മ്പോ റീഫണ്ട് ഒക്കെ നമുക്ക് കൈൽതന്നെ കിട്ടും നമ്മുടെ അക്കൗണ്ടിൽ തന്ന ക്രെഡി ആയിട്ട് വരും അപ്പൊ ചലർ ഇപ്പ നമുക്ക് വേണ്ടെങ്കില് റീഫണ്ട് ആക്കാ എല്ലേ പിന്നെ എക്സ്ചേഞ്ച് ചെയ്യാനുള്ളത്ണ്ട് ഇതിനൊക്കെ നമുക്ക് ഒരുപാട് ഓപ്ഷൻ ഉണ്ട് എവിടെ ഇപ്പ പടിക്കലാണ് അവര് കൊണ്ടുത്തരുന്നത് അപ്പൊ ഇങ്ങനെയുള്ള ലാഭവും സമയ ലാഭവും പൈസ ലാഭക്കെ നോക്കിയിട്ടാണ് ഇന്ന് എല്ലാരും കൂടുതലും ഓൺലൈൻ ആശ്രയിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്
അതെ പിന്നെ ഇതിലിപ്പം ഏ ചെല സ്ഥലങ്ങളിലൊക്കെ പെട്ടെന്ന് ഓർഡർ ചെയ്താൽ അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റിനുള്ളിലൊക്കെ എത്തുന്ന രീതിയിലുള്ള ആപ്പ് ആപ്പുകളൊക്കെ നിലവിൽ അവൈലബിൾ ആണ് അഥവാ ബ്ലിങ്കിറ്റ് അതുപോലുള്ള ഒന്ന് രണ്ട് ആപ്പുകളൊക്കെ ഇപ്പ നലവില് സ്പോട്ടിൽ ഒരുമണിക്കൂർ നുള്ളിൽ വസ്തുക്കൾ എത്തുന്ന രീതിയില്ക്ക നിലവിലുണ്ട് പക്ഷെ എന്നിരുന്നാൽ പോലും അതൊന്നും എല്ലാ നാട്ടിലേക്കും നലവിൽ എത്തിയിട്ടില്ല അപ്പോ നമ്മളൊക്കെ വല്ല വസ്തുക്കളും ഓർഡർ ചെയ്താൽ ചലപ്പോ ഒരു നാല് ദവസം ചലപ്പോ അത് ഏഴ് ദിവസം വരെ നീളാറൊക്കെണ്ട് അപ്പോ അതൊക്കെ കണ്ടറിഞ്ഞ് ഈ ടൈം ഇതൊരു വിഷയാണ് നമുക്ക് ഈ വസ്തു ഡെലിവറി ആയി കിട്ടൻ എടുക്കുന്ന ഒരു സമയം ചെല സമയത് നന്നായി നീളാം പെട്ടെന്ന് തന്നെ കിട്ടിക്കോളണനില്ല അത് അതൊരുരു പ്രശനായിട്ട് നമുക്ക് തോന്നാറുണ്ട്
ആഹ് അതൊരു നെഗറ്റീവ് ആണ് ശരിയാണ് എടക്ക്ടക്ക് ഒരാഴ്ച കൊണ്ട് കിട്ടും ചലപ്പോ നമ്മുടെ കയ്യിൽ പൈസയൊന്നും ഉണ്ടാവില്ല അപ്പോ ചിലപ്പോ രണ്ട് ദിസം കൊണ്ട് ണ്ടാകും വിളിക്കിന്ന് ചലപ്പം പൈസണ്ട് നമ്മള് വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു സാധനായിരിക്കും പക്ഷെ ഇത് ഡിലേ വന്ന് ഡിലേ വന്ന് ചലപ്പോ എന്റെയൊക്കെ താനെ ക്യാൻസൽ ആയിട്ടൊക്കെ പോയിട്ടുണ്ട് ഒരു പ്രൊഡക്റ്റ് ഒക്കെ അപ്പൊ അതൊരു ബുദ്ധിമുട്ട് ന്നെയാണ് അത് നമുക്കൊരു കസ്റ്റമർക്ക് അതൊരു ബുദ്ധിമുട്ടാണല്ലോ അങ്ങനെ നമ്മള് ആഗ്രഹിച്ച് ഓർഡർ ചെയ്ത ഒരു സാധനം ഡിലേ വരുമ്പോ അതൊരു ബുദ്ധിമുട്ട് തന്നെയാണ് അത് അതിന്റെ ഒരു നെഗറ്റീവ് ആയിട്ട് എടുത്ത് പറയാം
അതായത് ഉദ്ദേശിച്ച സമയത്ത് അത് കിട്ടുക എന്നുള്ളത് ചിലപ്പോ ഓൺലൈനിൽ ചിലപ്പം കിട്ടിക്കൊള്ളണം എന്നില്ല എന്നിരുന്നാൽ പോലും നിലവില് ഉള്ള വലിയ വലിയ കോർപ്പറേറ്ററുകളൊക്കെ നമ്മളെ ക സ്റ്റമർ സർവീസിനെ വളരെ പരിശോധി ക്കുന്നുണ്ട് അത് വളരെ എങ്ങനെ റിവ്യൂ ഒക്കെ നോക്കി സെല്ലറൊക്കെ പറ്റുന്ന തന്നെയാണോ അവര് കൃത്യമായി ചോദിക്കയും അന്വേഷിക്കയും ചെയ്യുന്നത് അത് അവളടെ ഒരു പോസിറ്റീവ് ആണ് അഥവാ എല്ലാ വസ്തുക്കളും കൃത്യമായി നല്ല ക്വാളിറ്റിയിൽ തന്നെയല്ലേ അവര് ഡെലിവറി ചെയ്യുന്നത് അഥവാ വല്ല വല്ല ഡിഫക്ട്സോ മറ്റോ കാണുകയാണെന്നുണ്ടെങ്കിൽ അവർ തന്നെ ആഹ് ടീമിനെ വിളിച്ച് അത് ക്യാൻസൽ ചെയ്യിക്കുകയും അവർക്ക് അതിന്റെ പെനാൽറ്റി ഈടാക്കുകയും അത് ഒരു സെല്ലറെ ഇങ്ങനെ കണ്ടപ്പോ അവരിങ്ങനെ വിഷയങ്ങള് പറഞ്ഞതാണ് അതായത് ഞങ്ങടെ അടുത്ത് വല്ല പ്രോഡക്റ്റില് ആരെങ്കിലും ഡിഫക്ട് അവിടെ അറിയിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മളോട് ചോദിക്കുകയും നമ്മളതിന് റീഫണ്ട് കൊടുക്കേണ്ടി വരും ചെലപ്പോ ആ വസ്തു നമുക്ക് ചെലപ്പം തിരിച്ച് കിട്ടിക്കൊള്ളണം എന്നില്ല പകരം പെനാൽറ്റി എന്നിരുന്നാൽ മാത്രേ മുന്നോട്ട് ആ പ്ലാറ്റ്ഫോം ഉപയോഗിക്കാൻ പറ്റുള്ളൂ അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ നിലവില് സെല്ലറ് ഭാഗത്തും ഉണ്ടാവലുണ്ട് പക്ഷെ എന്നിരുന്നാ പോലും ഈ കസ്റ്റമറെ വളരെ നന്നായിട്ട് പരിഗണിക്കുന്ന ഒരു ടീമ് തന്നെയാണ് ഈ നെലവിലുള്ള ഓൺലൈൻ മാർക്കറ്റിംഗ് ഒക്കെയും
ആഹ് ആഹ് പക്ഷെ നമ്മുക്കിന്ന് നമ്മള് ഓഫ് ലൈൻകാർക്കൊരു പണി കൊടുക്കാണല്ലോ നമ്മള് ഈ ഓൺലൈനി കൂടുതൽ ഷോപ്പ് ചെയ്യുമ്പോ നമ്മുടെ നാട്ടിലുള്ള ചെറുകിട ആ ഇവർക്കൊക്കെ ഒരുതരം ബുദ്ധിമുട്ടാണല്ലോ കാരണം അവരത്രയും പ്രതീക്ഷയോടെ ഒരു കടയൊക്കെ തൊടങ്ങിയാലും നമ്മള് എന്ത് ചെയ്യും നമ്മള് അവിടെ പോയിട്ട് ഒന്നും വാ ങ്ങൂല ഈ പൈസയുടെ ഇത്രയും എനിക്ക്‌ തോന്നുന്നു പൈസേടെ നല്ല വ്യത്യാസം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ അതുകൊണ്ട് തന്നെ നമ്മള് ഓൺലൈനില് എടുക്കും അവരുടെ അവർക്ക് അത്രയും കച്ചവടം കൊറയുവല്ലോ അപ്പൊ അവരെ നമ്മള് സപ്പോർട്ട് ചെയ്യുന്നില്ല കൂടുതലായിട്ട് ഇന്ന് എല്ലാരും ഓൺലൈനിൽ ഷോപ്പിംഗ് ചെയ്യുമ്പോ നമ്മുടെ നാട്ടിലെ കടകളൊക്കെ അടച്ചുപൂട്ടേണ്ടി വരുന്ന ഒരവസ്ഥ വരുന്നുണ്ട് എന്ത് തന്നെ ആയാലും
ആഹ് അത് എങ്ങനെ ആയാലും ഇപ്പൊ ചെറുകിട വ്യ വ്യവസായക്കാർക്ക് എങ്ങനെയായാലും നല്ലൊരു അടി തന്നെയാണ് ഇപ്പൊ എത്രത്തോളം വെച്ചാല് ഞമ്മള് ഈ ഓൺലൈനിൽ പോകുന്നില്ലെങ്കിൽ പോലും നാട്ടിലൊരു ചെറിയൊരു ചരക്ക് ഷോപ്പ് ഉണ്ട് അവിടെ അരികള് കിട്ടും അതേ സമയം തൊട്ടടു ത്തെ നമ്മൾ ഒരു സിറ്റിയിൽ നോക്കിയാല് വലിയ നെസ്റ്റോന്നോ അങ്ങനെ വലിയ വലിയ കമ്പനികളുടെ മാളുകളും ഹൈപ്പർ മാർക്കറ്റ് സൂപ്പർ മാർക്കറ്റ് ഒക്കെ ഇപ്പം നിലവിലുണ്ടല്ലോ അവരൊക്കെ കൃത്യായിട്ട് ഈ ഓഫറും മ റ്റ് കാര്യങ്ങളൊക്കെ ഇടുമ്പോ നമ്മള് നേരെ പ്രെയ്സ് ടാഗ് നോക്കിയിട്ട് റേറ്റ് വ്യത്യാസം നോക്കിയിട്ട് മറ്റെ നമ്മള് നേരെ നാട്ടിലുള്ള ചെറുകിട വ്യാപാരികളുടെ അടുത്ത് പോകാതെ ഇങ്ങനെയുള്ള സൂപ്പർ മാർക്കറ്റൊക്കെ പോകുന്നതും അതൊക്കെ നമ്മള് എങ്ങനെ ആയാലും അവര് ഓൺലൈനിൽ പോവാതെ തന്നെ നാട്ടിൽ തന്നെ അത് ഇങ്ങനെ ഒരു വി ഷയങ്ങളുണ്ട് അപ്പൊ ഓൺലൈനും കൂടി വന്നാല് എല്ലാവർ ക്കും നല്ലൊരു ഐഡിയായിട്ട് തന്നെ നമുക്ക് ഇത് കാണാൻ കഴിയുന്നത്
കഴിഞ്ഞ വർഷം എനിക്ക്‌ തോന്നുന്നു ഈ നമ്മളുടെ ഈ കേരളത്തില് നമ്മടെ ഈ കേരളത്തില് ഇപ്പം വന്നൊരു അയ്യോ പറഞ്ഞോ പറഞ്ഞോ
ആഹ് ഞാനിപ്പോ നിലവില് വല്ല എന്തെങ്കിലും ഒരു വസ്തു ഒക്കെ വാങ്ങാൻ ഉദ്ദേശിക്കുകയാണന്നുണ്ടെങ്കില് നാട്ടിൽ ഇപ്പ ഏതെങ്കിലും ഷോപ്പിൽ പോവും നേരെ നിങ്ങള് പറഞ്ഞതുപോലെ പ്രൈസ് ടാഗ് നോക്കും അപ്പൊ ആ, സ്പോട്ടിൽ തന്നെ അതേ വസ്തുവിന്റെ പേര് നോക്കി യിട്ട് ഓൺലൈനിൽ സെർച്ച് ചെയ്തിട്ട് നല്ല വ്യത്യാസം തോന്നുവാണെങ്കി ഞാന് മെല്ലെ അവിടുന്ന് എറങ്ങുകയാണ് ചെയ്യല്.
ശരിയാണ്. അപ്പം എനിക്കൊക്കെ എന്റെ സംബന്ധിച്ച് ഞങ്ങള് ആകെ നോക്കാറ് ചുരിദാർ ഓക്കെയാ. എന്താ പറയാ, ഞാൻ കടകളിൽ പോയി ചോയിക്കുമ്പം മൂവായിരോം ആ, വേറെ ഇവിടെയൊക്കെ മീശോലൊക്കെ, നോക്കുമ്പോം എണ്ണൂറിനും കിട്ടുമ്പം എത്ര പ്രൈസിന് വ്യത്യാസം വരുന്നുണ്ടന്ന് നോക്കണം. അപ്പോഴാണ് നമ്മൾ ഈ പൈസ ലാഭിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഓഡർ ചെയ്യുന്നത്. നമുക്ക് ഇത്രയും തുച്ഛമായ വിലയിൽ കിട്ടുമ്പോ നമ്മൾ എന്തായാലും വാങ്ങിക്കാതിരിക്കില്ല. കടകളില് പൊയി എന്തായാലും എണ്ണൂറ് രൂപക്ക് ഒരു ചുരിദാർ ഇന്ന് കിട്ടില്ല. കാരണം, അവർക്കങ്ങനെ പ്രൈസ് ഇടാൻ പറ്റില്ല. അവരുടെ ഒരു അവസ്ഥ അതാണ്. അപ്പൊ അവർക്ക് എന്താ പറയാ, നല്ലത് കിട്ടുവെങ്കിലും നമ്മള് കടകളിൽ കയറിയാല് നല്ലൊരു പൈസ തന്നെ കൊടുക്കേണ്ടി വരും. അത് വിചാരിച്ചിട്ടാണ്. എന്നെ പോലെയുള്ള ഗേൾസ് ഒക്കെ ഇപ്പൊ കൂടുതലും ഓൺലൈനിലേക്ക് പോയത്.
അല്ലാ അപ്പൊ അതിന് അതിന്റേതായ ക്വാളിറ്റി വ്യത്യാസങ്ങൾ ഉണ്ടാവല്ലോ, മൂവായിരത്തിന്റേതാണെങ്കിലും ഇതിന്റെ ഈ ഈ പ്രൈസ് ടാഗിനനുസരിച്ചിട്ട് ക്വാളിറ്റി വ്യത്യാസം കാണൂല്ലേ.
അതെ ക്വാളിറ്റി വ്യത്യാസം എന്ന് പറഞ്ഞാല് എനിക്ക് തോന്നുന്നു. ക്വാളിറ്റി നന്നായി കൊടുക്കുന്ന മിത്ര പോലുള്ള ആപ്പൊക്കെ ഉണ്ട്. അതിലൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള വസ്ത്രങ്ങൾ തന്നെയാണ് കിട്ടുന്നത്. അതില് വേണെങ്കി നമുക്ക് പത്തായിരത്തിന്റെ ചുരിദാറും എടുക്കാം. ആയിരത്തിന്റെ ചുരിദാർ എടുക്കാം. അതിന്റെതായ ക്വാളിറ്റി അൽ ണ്ടാവും പക്ഷെ എനിക്ക് തോന്നുന്നു ഞാൻഈ മിത്രന്നൊക്കെ പറഞ്ഞാപ്പില് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള വസ്ത്രങ്ങളന്നെയാണ് അവർ എണ്ണൂറായിരം രൂപക്ക് കൊടു കൊടുക്കുന്നത്. അപ്പോ നല്ല ക്വാളിറ്റി ക്വാളിറ്റികുറവാ. യൂസ് ചെയ്യാൻ പറ്റില്ല. എന്നാ മുന്നൂറ്, നാനൂറ്, രൂപയ്ക്ക് നമുക്ക് വില കുറവിലെ ടുക്കാണെങ്കിൽ അധികം ലോങ്ങ് ലാസ്റ്റിംഗന്നും ആയിരിക്കില്ല. പക്ഷെ നമ്മള് കുറച്ച് ഇന്നത്തെ കാലത്ത് എല്ലാരും മാറ്റി മാറ്റി വസ്ത്രം ധരിക്കാൻ ആഗ്രഹിക്കുന്നവരാണല്ലോ, അപ്പൊ എല്ലാവർക്കും ഒരു രണ്ട് പരിപാടി കഴിഞ്ഞാൽ പിന്നെ ഇടില്ല ഇടില്ലല്ലോ. അ, അതോട് ഇത് വെക്കുന്ന പരിപാടിയൊന്നും ഇല്ല.
ആ, നിലവിൽ ഈ ഇങ്ങനെ ഈ ഒരു ഓൺലൈൻ മാർക്കറ്റിങ്ങിന്റെ ഒരു മേഖല മനസ്സിലാക്കിക്കൊണ്ടാണെന്ന് തോന്നുന്നു പല ചെറിയ ചെറിയ ഡ്രസ്സ് ഷോപ്പുകളും, പിന്നെ അതേപോലെ ടോയ് ഷോപ്പുകളൊക്കെ, നേരെ ഫോട്ടോ എടുത്തിട്ട് അവരും ഇൻസ്റ്റ അക്കൗണ്ട് തുടങ്ങിയിട്ട് നേരെ ഇൻസ്റ്റാ അക്കൗണ്ട് എന്നൊക്കെ പറഞ്ഞ ഇപ്പൊ നിലവിലെ ഒരേഒര് എന്താ പറയ ഒരു മർച്ചൻ്റ്ഏരിയ ആയതു പോലെണ്ട്, ആടുകളൊക്കെ ഇപ്പൊ കണ്ടിന്യൂസ് ഇത് വാങ്ങിക്കോളും വാങ്ങിക്കോളൂ പറഞ്ഞിട്ട്. അപ്പോ അതൊരു. ഏരിയായിട്ട് അവർ കാണുന്നുണ്ട്.
ത്തം ബിസിനസ്സ് ന്നെയാണല്ലോ, ഇപ്പം. ചെറിയ ചെറിയ ബിസിനസ്സുകളും, ജ്യല്ലറിന്റെ, അങ്ങനെക്കെ ഇൻസ്റ്റാ തുറന്നാ മൊത്തം ബിസിനസ്സാണ്. കാരണം. ഇപ്പൊതൊരു ഏരിയാണ്. ഇപ്പൊ ഒരു കട ഇട്ട് ഇരിക്കണംന്നില്ലല്ലോ നാട്ടില് ഇൻസ്റ്റാകൊണ്ടിരുന്നാൽ മതി. നമുക്ക് ഓർഡർ താനെ വന്നോള്ളും.
അതെ അതെ, നിലവിൽ ഈ ഷോപ്പുള്ളവരും നിലവിലങ്ങനെ ഷോപ്പിലിരുന്നിട്ട് കാര്യല്ലാതെ കാണുമ്പോൾ അവർ നേരെ എന്റെ ഒരു പരിചയക്കാര്പ്പൊ ഒരു കൊച്ചിൽ ഒരു ടീംപ്പൊ നിലവില് അവരിങ്ങനെ ഒരു കിലോ ബസാർന്നുള്ള രീതിയിൽ തുടങ്ങിയതാണ്. ഡ്രസ്സുകളൊക്കെ തൂക്കി കൊടുക്കുന്നരു പരിപാടിയായിരുന്നു. അപ്പൊ നിലവില് അവര് ആഹ് ഷോപ്പ് മാത്രട്ടപ്പോ അവർക്ക് തീരെ മുതലാകുന്നില്ലന്ന് കണ്ടപ്പോ അവർ ഓരോ ഡ്രസ്സിന്റെയും ഫോട്ടോ എടുത്തിട്ട് ഇടാൻ തുടങ്ങി നിലവില് അവർക്ക് ഒരേ നല്ല ഓർഡർ വരികയും നല്ല ഇപ്പം നിലവിൽ നല്ല കച്ചോടായിട്ട് അവർ മുന്നോട്ട് പോകുന്നുണ്ട് അതവാ ഷോപ്പുണ്ട് വന്നിട്ട് കാണാം ന്നിങ്ങൾക്ക് ഓൺലൈനിലും അവൈലിബിളാണ് അങ്ങനെ കാണുമ്പോൾ അവർക്കൊരു ട്രസ്റ്റ് കിട്ടുന്നുണ്ടല്ലോ ഇങ്ങൾക്ക് സംശയണ്ടെന്നുണ്ടങ്കിൽ ഇങ്ങക്ക് വന്ന് നോക്കാം ക്വാളിറ്റി ചെക്ക് ചെയ്യാം താല്പര്യംണ്ടെങ്കിൽ വാങ്ങിയാ മതി ടി എന്നുള്ള രീതി കൂടി പറയുമ്പോൾ ഒരു ആൾക്കാര് കുറച്ചും കൂടി അതിനെ ത് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്
പക്ഷെ എനിക്കൊന്നും നമ്മൾ ഇവരെ സപ്പോർട്ട് ചെയ്യുന്നില്ല നമ്മുടെ നാട്ടിലുള്ള ചെറുകിട വ്യവസായികളെ സപ്പോർട്ടയ്യുന്നില്ല പക്ഷെ നമ്മുടെ കേരളം പോലത്തെ ഒരു സ്ഥലത്ത് കൊറോണയും പ്രളയൊക്കെ വന്നപ്പോ അവർക്ക് സഹായം ചെയ്തത് നമ്മളെ നാട്ടിലെ ആൾക്കാരാണ് ഈ ഭീമൻ ഓ ഓൺലൈൻ ഷോപ്പിങ്ങിനുള്ള ഒരാപ്പിലെ ആൾക്കാരും മുതലാളിമാരും നമ്മള അന്നേരം സഹായിച്ചിട്ടില്ല ഈ വിദേശ കമ്പ കമ്പനികളിലൊന്നും സപ്പോർട്ട് ചെയ്യുന്നില്ലെന്നാണ് എന്റെ ഒരു രഭിപ്രായം
അതെ അതെ അതില് ഏഹ് നിലവിൽ അങ്ങനെയൊക്കെ ഇണ്ട്ന്ന്ണ്ടെങ്കിൽ പോലും അതായത് നിങ്ങൾ പറഞ്ഞ വിഷയാ കൊറോണ ടൈമില് വളരെ വളരെ ഇതൊരു ചർച്ചയായരു വിഷയായിരുന്നു നിങ്ങളെ ഞങ്ങൾ പരിഗണിച്ചിട്ടില്ലെങ്കിൽ പോലും ഞങ്ങൾ നിങ്ങളൊപ്പമുണ്ടന്ന് പറഞ്ഞിട്ട് അവര് ഒര് ഒരുഇത്ണ്ടായിരുന്നു അപ്പോ ചെറുകിട വ്യവസായാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയ ചെറിയ ഗ്രോസറി പോലുള്ള സാധനങ്ങളൊക്കെ ആഹ് ടെ നമ്മുടെ ചു റ്റ് ഭാഗത്തും പെട്ടെന്നല്ലാം അവൈലബിളായി കിട്ടുക എങ്കിൽ പോലും ചെറിയ വ്യത്യാസം മാത്രം ത്രം തോന്നാണ്ന്ന്ണ്ടെങ്കിൽ നമ്മള് അവരെ പരിഗണിച്ചുകൊണ്ട് ഏതാലെ എത്തണ്ട സമയും മറ്റു സമയം ലാഭാണെന്നുണ്ടെങ്കിലും സാധനം കണ്ട്ട്ക്കാം എന്നുള്ള ആഹ് ഒരിതൊക്കെ പരിഗണിച്ചൊര് ചെറിയ ചെറിയ പ്രൈസ് ട്ടാഗ് വെ വ്യത്യാസാണെന്നുണ്ടെങ്കിൽ എടുക്കാം അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഒരു പരുവാടി ഉണ്ട് അവരോട് പറയും നമുക്ക് ഇതേ വസ്തു ഈ പ്രൈസ് ട്ടാഗിൽ നമുക്ക് ഇങ്ങനെ ഓൺലൈനിൽ കിട്ടാനുണ്ട്ന്ന് അഹ് അപ്പവര്ക്കും ഒരുപക്ഷെ അവര് ഈ ലാഭം നന്നായി ചെലരൊക്കെ നൂറ്റയ്മ്പത് പ പേഹ്‌സന്റേജൊക്കെ വെച്ച്ട്ട് ലാഭ ഇട്ന്ന വരെക്കെണ്ട് അപ്പൊ സ്വാഭാവികായിട്ട് അവര് പറയും അയ്ക്കോട്ടെ ഞങ്ങള് ഈ ആഹ് ഇത്രം കൂടി കൊർച്ച് തരാം ഇങ്ങൾക്ക് വേണോന്ന് ചോയ്ക്കുന്ന ആഹ് ഒരു സാഹജര്യത്തിലേക്കൊക്കെ മാറാറ്ണ്ട് അങ്ങനെയും നമ്മ ക്കവരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇങ്ങോട്ടെക്കൊക്കെ ആക്കാം
അതെ ഇപ്പൊ നമ്മള് രണ്ടും ഒരുപോലെ സപ്പോട്ടയ്യാം ഓൺലൈൻ ആണെങ്കിലും ഓഫ് ഓഫ്ലൈനാണെങ്കിലും ഒക്കെ ആഹ് ഒന്നിനെ മാത്രം ആശ്രയിക്കാത്ത നമുക്ക് എല്ലാവരും വേണല്ലോ ഏതൊരു സാഹജര്യത്തിലും അപ്പൊ എഹ് ഉം.
സമയമായിട്ടുണ്ട് തോന്ന്ന്നു
ആഹ് ഓക്കെ
ഓക്കെ ശെരി